ഹലോ ഹലോ
ഹലോ
കേൾക്ക്ണ് ഇല്ലേ
ആഹ് കേക്ക്ണ്ട് ആഹ് പറി
ആഹ് ഓക്കേ എന്താ ചെയ്യണെ ആഹ്
ഞാന് ഒന്നും ചെയ്യ്ണൊന്ന്ല്ല. വീട്ട്ല് ആഹ് ചായടി കൈ എന്തൊക്കെ ഇപക്കം
ൻക്ക് രണ്ടാള് ചെറേ കുട്ട്യേളാ ചെർദ്ച്ചാല് ആ രണ്ട് കു
അഹ് ആഹ് ആണും പെണ്ണെക്കെണ്ടോ ആഹ് കേക്ക്ണ് ണ്ട്. ഇങ്ങക്ക് കേക്ക്ണില്ലേ? ആഹ് ഞാന് റെയ്ഞ്ചില്ലോട്ത്ത് നിക്കണ് ഇപ്പൊ കേക്ക്ണ്ടോ ആ പിന്നെ എൻ
ആഹ് കേക്ക്ണ്ട്. ഹസ് ആഹ് ഹസ്ബന്റ് നാട്ടിലന്നെ.
അയ് ശെരി ഇവടി നാട്ടിലാണ്. കടേ കടേണ് ഇവണ്ട് നാട്ട് തന്നേണ് ഇൻക്ക് മൂന്നെണ്ണം. ഒരു മോളും രണ്ട് ആങ്കു ട്ട്യേളും മോളെ കല്യാണം കഴിഞ്ഞതാണ് ഉം. പിന്നെ വീട്ടിലാരൊക്കെ ങ്ങള് സ്വന്തം വീട്ടിലാ. അതാ
ഏഹ് അല്ല ഞങ്ങളിപ്പോ ഹസ്ബന്റ് ഇവടെ കൊർച്ച് വെല്യ കുടുംബാ. അതെ ആഹ് ങ്ങളെ വീട്പണി തൊട്ങ്ങിട്ടുള്ളു. ആഹ് വല്ല്യ ഫേമിലാ. വീട് പണി തൊട്ങ്ങീട്ടൊള്ളു. ആഹ് മ്മാ പ്പാ. എല്ലാരുണ്ട് മ്മ പ്പ പിന്നെ കാക്കാരൊക്കെ ഉം താത്താരും ഒക്കണ്ട്. നാത്തൂൻമാരില്ല.
അയ് ശെരി ഇവടില്ല. ഇവടിം പെങ്ങമ്മാരില്ല മൂന്ന് മൂന്നാൺകുട്ട്യാളാ. ഇൻക്ക് ഇവടെ ഹസ്ബന്റിന്റോടെ ഒരു മൂത്തച്ഛനും ഒരു എളച്ഛനും. പിന്നെ ആ എന്തൊക്കെ റാത്താക്ക് പോണില്ലേ? ഏഹ്.
ആഹ സുഖാണ്
ആഹ് പിന്നെ എന്തൊക്കെ കുട്ട്യാള് സ്കൂളില് പഠിക്ണ്ടോ?
ആ ഒരാള് ഒന്നിലാണ്.
അയ് ശെരി അവിടെ അടുത്തന്നെ.
ആഹ് അടുത്തന്നെ അടുത്തന്ന് വെച്ചാ അടു വലൈ ദൂരന്നൊല്ലാ അടുതന്നെ. അ ഇത്തിരി ഇ ത് നടക്കാണ്ട് ഇന്നാലും. ഒപ്പ വല്യ അടുത്താണോച്ചാ അട്ത്താണ്. ദൂരം വില്ലാ അങ്ങനെ നടക്കാന്ള്ള ദൂരം തന്നെ ഉള്ളു. ഏ ചെറുതാ ഏ ഈ മോനല്ല മോളാണ്.
ആഹ് അശരി എന്താ നിങ്ങള് എന്തേലുംചെയ്ണ്ടോ ജോലി ഇണ്ടോ?
ആഹ് ജോലി ആയിട്ടേള്ളു അകൗണ്ടന്റാണ്.
അക്കൗണ്ടന്റ് ആഹ് അ ശരി പിന്നെ എന്തൊക്കെയന്ന് ആ എന്താന്ന്ട്ട് ഇന്ന്- സ്പെഷ്യൽ ഇണ്ടോ കുട്ടികള് ഒയിവായിറ്റ് -
ആഹ് സ്പെഷ്യലൊന്നുല്ല ഞാന് ഇപ്പന്റെ വീട്ടില രണ്ടുസം ലീവല്ലേ.
ആഹ ശരി ഉം
ആഹ് അപ്പൊ ആഹ് അപ്പൊ പിന്നെ പോ. അങ്ങനെ പോന്നതാ എന്റെ വീട്ടില.
അങ്ങനെ പോണില്ലേ
ഉം.
റാഹത്തല്ലേയ്ച്ച സുഖായിറ്റ് ആണ്ട് പോണിലേന്. എനിക്ക് സുഖ ഇപ്പൊ കൊഴപ്പൊന്നുല്ല ഇപ്പം അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോക്ണ്ട് മോളെ കല്ല്യാണം കഴിഞ്ഞാടെ ഒൾക്കും നല്ല സുഖമാണ് ആ മോള് പി ജി കഴിഞ്ഞു പിജിക്കാണ് പി ജി ക്കാണ് മോള് ആ കല്യാണം കഴിഞ്ഞ എട്ട് മാസം ആയി മോന് ഡിഗ്രിക്കാണ് ഇപ്പൊ ഇപ്രാവശ്യം മറ്റേ ചെറുത് രണ്ടിലാണ് ആഹ് ചെറുത് രണ്ടിലാണ് ഉം ഇങ്ങള് ആ വല് ത് മോളാണ് ഓള് ഹാഫിളാണ് അങ്ങനെ പി ജിക്ക് ഡിഗ്രിയും വിടെ അരീക്കോടാണ് ചെയ്തിരുന്നത് ഉ പിന്നെ ഇങ്ങള് ഇതില് കൊറെ ആയോ ചെയ്തിട്ട്
ഞാന് ഇപ്പം കഴിഞ്ഞിട്ടെള്ളു ഇപ്പൊ കയറിട്ടെള്ളൂ
അയ് ശെരി അപ്പ കൊറ ആ അല്ല ഇതില് ചെയ്യല തുടങ്ങിട്ട് കൊറയായോ
ഏഹ് ഏഹ് ആ ആ ഇതിന് മുന്നേ ചെയ്തിരന്നു ഒന്ന് പിന്നെ അതന്ന് കിട്ടി അതൊക്കെ കെട്ടി പിന്നെ അത് കഴിഞ്ഞ കുറെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ടാസ്ക്ക്
ആ അല്ല അത് കിട്ടി കഴിഞ്ഞ ഞമ്മക്ക് ഇങ്ങനെ ടൈമ് ഒന്നും ഇല്ലല്ലേ
ഏഹ് ടൈമ് ഇല്ല അത് വേറെ അത് വേറെരു മോഡലെയ്നു പറയാൻ പറ്റോ ഇൻക്ക് അറിയുല
ആഹ് അത് വണ്ടാ പറയണ്ട ഏഹ് അല്ലേ ഞാൻ കടിക്കല്ല ഞാൻ എണീ ച്ചാണ്
ആ അതെല്ലാ നിങ്ങളിപ്പം ഇത് ആദ്യായിട്ട് ചെയ്യണോ അത്
ഞാ ആദ്യായിട്ട് ചെയ്യാണ് ഞാൻ എന്ക്ക് അങ്ങനെ വല്ല്യ പരിചയില്ല
ഇതിപ്പോ ഞാൻ കൊറേ ആയിട്ട് ഉപയോഗിക്കലൊന്നുംല്ല പിന്നങ്ങനെ ഉപയോഗിച്ച് തൊടങ്ങിയതാണിപ്പൊ
ആഹ് കൊയപ്പൊന്നുല്ല പൈസയൊക്കെ ഇത് ചെയ്ത് കിട്ടിയ തന്നെയാണല്ലേ
ആഹ് കിട്ടിയതല്ലേ എന്ക്ക് കൊയപ്പൊന്നുല്ല നല്ലതാട്ടോ വേറെ സൈ നല്ലതാണ് വേറെ സൈഡ് എഫക്ടായിട്ടൊന്നും വരൂലാ
ആഹ് ആഹ് ഞമ്മക്ക് പറ്റണത് ഞമ്മക്ക് ആഹ് അല്ലെ പെണ്ണുങ്ങളാവുമ്പോ കൊഴപ്പല്ല
ആഹ് പെണ്ണുങ്ങള്
ആഹ് നമ്മള് ചോയിച്ചിട്ട് ചോയിച്ചിട്ടാണല്ലോ ചെയ്യണത് നമ്മള് വേറെ ആഹ് ഒന്നും ഉദ്ദേശിച്ചു കാണ്ടല്ലല്ലോ പിന്നെ
പിന്നെ ഇല്ല ചായ കുടിച്ചിട്ടില്ല ഞാനിപ്പോ ഇവ ഇവിടെ എന്റെ വീട്ടിലാ ഇള്ളെ അപ്പ പിന്നെ ഇമ്മ എങ്ങനെണ്ടാക്കും വിളി
ആഹ് ആഹ് അങ്ങനെ ഇരുന്ന് കുടിച്ചാ മതില്ലേ ഞമ്മള് അവിടാകുമ്പോളല്ലേ ഞമ്മള് ഉണ്ടാക്കി ക്കെ നമ്മള് കുടിച്ചിയാ
അവിടാവുമ്പോ പിന്നെ ഇമ്മളായ കാരണം കുടിക്കും കുട്ടികളെ ഇമ്മ നോക്കും
ആഹ് ശരി
ഉം പിന്നങ്ങ്ട്ട് വേറെ എന്തൊക്കെയാ
എന്താ എന്നിട്ട് സമയം ആഹ് എന്നിട്ട് അങ്ങനെ പത്ത് മിനിറ്റല്ലേ അതിന്റെ
ആഹ് പത്ത് മിനിറ്റ് ആണ് ആയിട്ടില്ലാ തോന്നുണു രസായിട്ടിങ്ങനെ വരോ
ആഹ് ശെരി അല്ലേ ഒരു മെസ്സേജ് വന്നമാതിരി തോന്നി ആഹ് എന്ക്ക് തോന്നി എന്നാ ഞാന് അ കഴിഞ്ഞിട്ട് ഞാനങ്ങട്ട് വിളിച്ചാ
അ ആയിട്ടില്ല. അഞ്ച മിനിറ്റ് ആയിട്ടോള്ളൂ.
അഞ്ചിറ്റ ആയിട്ടള്ളൂ? ആഹ ശരി അഞ്ച മിനിറ്റ്ണ്ടല്ലേ? പിന്നെ എന്നിട്ട് നിങ്ങളെ വീട്ടിൽാരൊക്കെയ ഉണ്ട്?
വന്റെ വീട്ടില് എറെ വീട്ടിലേക്കെ രണ്ടനിയത്തി. രണ്ടനിയത്തി പിന്നെ ഉമ്മ ഉപ്പാ പിന്നെ ആ അപ്പരുണ്ട്. അമ്മയിലൊക്കെ ക്കങ്ങനക്കുണ്ട്. എളാപരെല്ലാ ഓൽക്ക്മകളുണ്ട്. കസിൻസ് സായിറ്റും അങ്ങനെ കൊറേ എവിടയും കൊറച്ച വലിയ കുടുംബാണ്. ആഹ വല്ലേ ഫേമലിയാ. അവിടേം വല്യ ഫാമിലിയാ ഇവിടേം വല്ലിയ ഫാമിലിയാ.
ആഹ ആങ്ങളാര് ഉണ്ടാവലല്ലേ?
ഏ ആങ്ങളാര് ല്ല.
ആഹ അ ശരി അഞ്ചത്തിയാക്ക് അല്ലേ?
ആ പിന്നെ എന്താ പറയാ ആപ്പാന്റെ ആ ഒരാളെ കല്യാണം കഴിഞ്ഞിട്ടുള്ളോ ഒരാൾക്ക്
പഠിക്കാ ആഹ അ ശരി. ആ ഇപ്രാവശ്യം എസ്‌ൽസി ആണ് അത് കയിഞ്ഞത്തോ?
കയിഞ്ഞത്. ഇഞ്ഞ് പ്ലസ് ടു ആ മാർക്കോക്കെ ണ്ട് കുഴപ്പല്ല.
ആഹ കിട്ടിയാ എവിടെയങ്കിലും കിട്ടിയോ?
ആഹ് കിട്ടിയിട്ടുണ്ട് ഇവിടെ സ്കൂളിൽ കിട്ടിയിട്ടുണ്ട്
ഉം അ ശരി. മാർക്ക് ഉണ്ടെങ്കി ആ കോമക്സാ? ആഹ് എന്റെ മോനും അതന്നെ എടുത്തീന് ചേർന്നില്ല. ഇനി ഇപ്പൊ ഇപ്രവശ്യം ഡിഗ്രിക്ക് പോവാനാവില്ല എന്ന് പറഞ്ഞ്ക്ക് ഡിഗ്രി ആവുമ്പത് നാല വർഷം വരല്ലേ? അപ്പൊ പിന്നെ തോനെന്ന് ആൺകുട്ട്യേക്കൊന്നു. നാല് വർഷം അങ്ങനെ പഠ കറ്റാൻ കഴൂലല്ലോ അപ്പൊ മോനെ എന്തേലു കോഴിസാ ആഹ്. ഒരുമിച്ച് ഹ്ഇല്ല ഇണ്ടാവല്ലൊ വേഗം കഴ്യണത് അങ്ങനെയൊക്കെ പറ്റൊള്ളു അങ്ങനെ പറിണ്ട് സി എ സി എം എ ക്കെ പറയ്ണ്ട് അത് കൊ ച്ച് പ്രയാസാന്ന് അതും പറഞ്ഞ് കൊണ്ട് നിക്ക്ണ്ട. ഇ ഞ്ഞ്‌ എന്തിനാ ചേര്ന്ന് ഉം അഹ് ആയിട്ടില്ല
അത് കൊറ്ച്ച് ടഫ്ള്ളതാാണ്. നമ്മള് പഠിച്ചാലും പടും '
ആ സി എ സി എം എക്കല്ലേ ഉം ആഹ് അത് പഠിക്കാനായിട്ട് അയിതിനായിട്ട് തിരിയണം ആ വേറെ കളിക്കൊന്നും ഒഴിവ് ഇണ്ടാവൂല്ലെ. അപ്പൊ ആഹ് ആഹ് ആൺകുട്ട്യേൾക്ക് അയ്ന് കൊറച്ചൊരു വേക്ക്ക്ക് കേക്കാറില്ലോ. ഇഞ്ഞ് പഠിക്ക്ണ കുട്ട്യേള് ഉണ്ടാവുന്നല്ലോ ആഹ് ഇ വന് വല്യ കാഴപ്പല്ല ഇന്നാലും ആഹ് ഇപ്പൊ കൊഴപ്പ പെൺു കുട്ടേകളെന്ന് പോലും അവക്ക് സാമർത്ഥം പോലെ പഠിക്കു ലേല്ലോ
ആ ഹ് പിന്നെ എങ്ങനാ ച്ചാൽ ആൺകുട്ടികള് കുക്ക് വാങ്ങന വിളിച്ച് പഠിക്കുകയാണെങ്കില കിട്ടും അപ്പ പി ന്നെ ഒഴിവ്. കിട്ടു. ലരുട പഠി രതി പഠിക്കുമ്പോ പി ചമക്കത് പോയാലും പിന്നെ എഴ്തി യ് ഇട്ക്കെണ്ടെതിത്തണ്ട
ആ പിന്നെ എഴുതിക്കാം പിന്നെയും അങ്ങനെ പരീക്ഷൊക്കെ എക്സാമിനൊക്കെ ഫീസ് പിന്നേും കൊടുക്ക കണ്ടെ കെട്ടെണ്ടേ ഓരെ പരീക്ഷക്ക് ആഹ് അങ്ങനെയൊക്കെ പറയിനേറട്ട്യ കേട്ടോ എനിക്ക് ഞാന് വല്ലാതെ പഠിച്ചിട്ടില്ല ഇ കാര്ഷ് ഒറ്റൊക്കെ കേട്ടില്ലേ വറരള്ളൂ എനിക്ക് ഞൻ എസ് എൽ സി ആയന്ന് കല്യാണം കഴിഞ്ഞിക്കണെന്റെ
ആഹ് ഇന്തെയ്തും ന്റഅ പ്ലസ് തുന് തയ്യാപത് ഫസ്റ്റ്ത്തെ കുട്ട്യാതോണ്ട് ഫസ്റ്റ് ത്തെ പേരക്കുട്ട്യായ്തോണ്ട് ഏതോരു കല്യാൺത്തിനായിരുന്നു. ഉം കാൺന്നൊക്കെ പറഞ്ഞ് പഠിക്കാനൊന്നു പറ്റില്ല പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാനൊക്കെ പോയത്. ആ പിന്നെ പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടില്ല. ആവ്പ ഡിസ്റ്റന്റ് ആയിട്ട് എടുത്തതാണ് പിന്നെ അ കൗണ്ടിങ്ങിന്റെ പഠിച്ചപ്പോ അയിന് ജോലി ശെരിയായിട്ട്ണ്ട്.
ഉം ശരി. അപ്പൊക്ക ഇവിടെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചാലും മതി. മോളി ഇപ്പോ ജി അങ്ങനെയാണ് ചെയ്യണ ഡിസ്ൻസായിട്ട്. അല്ല പഠിക്കാൻ വെയ്ക്ക് ണോൽക്ക് എങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെ ഉ കിട്ടൂലോ.
ആഹ ആ ഇപ്പ ഒന്നരള്ളൊക്കെ പഠിക്കാൻ പോകാൻ പറ്റൂല. അ ആ പ്പോ പോയി.
ആ ശരി. അ
ഹസ്ബന്റി ഇപ്പോ എവിടെ നാട്ടിലാണ്. നാട്ടില് ഫോണ ഒക്കെല്ലേ ഫോത്തിന്റെക്കെ സ സർവീസ് ഒക്കെ
എങ്ങനെ?
ഏ മൊബൈൽ ഷോപ്പ് ഉണ്ടാവലേ? ഇലക്ട്രോണിക്സിന്റെ ആ മൊബൈൽ മാത്രല്ല? ഇതൊക്കെന്ന ലാപ്ടോപ്പും അങ്ങത്തെ സംഭങ്ങളൊക്കെണ്ട് അതിന്റെ സർവീസ് ണ്ട്. സെയിലുണ്ട്.
ആഹ ശരി.
സ്വന്തയിട്ടുള്ള ഷോപ്പാ. രണ്ടും ആ താരക്കെട്ടാട്ടെ. ആഹ് ആ പാർട്ണർഷിപ്പ് അങ്ങനെ രണ്ട് മൂന്ന് കട രണ്ട് മൂന്ന് കട അങ്ങനെ ഇട്ടത.
പിന്നെ ഇവടെ ഹസ്ബൻഡിനും ഇവടെ കടന്നെയാണ്. വേറെന്താ അങ്ങനെ സുഖായിട്ട് പോണു, നിങ്ങളെ സമയവുമ്പോ പറയ് ഞാ പിന്നെ അങ്ങോട്ടന്നെ വിളിച്ചോക്കട്ടെട്ടോ.
ആഹ് ആഹ് എന്ത് ഷോപ്പാണ്.
മ് എന്ത് ഷോപ്പ് ഈ ഇതിന്റെ ഹാൻഡ് വാഷ്, ലിക്വിഡ് അങ്ങനത്തൊക്കെ അങ്ങനൊക്കെല്ലേ ഒര് ഷോപ്പാ മ് ആ പിന്നെ വെ ത്തുള്ളിന്റെ കട അങ്ങനെ വേറെണ്ട് ഏതാ നല്ല എന്ത് റത്തായിട്ട് പോവണ്ട്, വല്ലിയ കൊഴപ്പല്ലാതെ. പിന്നെ ഇപ്പോ സുഖാണ്.
നോക്കട്ടെ കട്ടാക്കല്ലേ, നടക്കട്ടെ.
ആഹ് ആയിക്കോ
അപ്പം
കഴിക്കണില്ലേ ഞാന് ഞാൻ അങ്ങോട്ടന്നെ വിളിച്ചോക്കട്ടെ കിട്ടോനില്ലാട്ടോ.
ആഹ് ആഹ് കട്ടാക്കട്ടെട്ടോ എന്നിട്ട് വിളിക്കാ.
ആഹ് ആയിക്കോട്ടെ ശെരി.